ഹലോ എന്തീയ്യു വാടാ
ആഹ് ഞാനേൺല്ലേ വൈ ഇട്ട് ചായ് ടൂടെ ആഹ് കടി എന്തെങ്കിലുണ്ടാക്കാലോന്ന് ജാര്ച്ച് ഉഴ്ന്ന് വടേണ്ടാ ക്കാന്ന് വിജാരിച്ച് ഭഷ്ണൊക്കെ ണ്ടാക്ക്ന്നേ ഇഷ്ട്ടാണോ
ആഹ് ഞാൻ ഇഷ്ടക്കെതന്ന്യാ പിന്നെ കൂടുതല് ഇവടെ എന്തുവാ ഏഹ് ജോലി അതായത് ഇതക്കെ ചെയ്യ്ന്നത് അമ്മ്യാ കൂട്തല് ഭക്ഷ്ണകാര്യങ്ങളും ഒക്കെ ഒണ്ടാക്ക്ന്നത് അമ്മ്യേണ് കൂടുതൽ ഞങ്ങളും വൈക്ന്നേരം കടികളൊക്കെ ഒണ്ടാ ക്കാറുണ്ട് വൈകിട്ട്
ആഹ് ആഹ്
ഞാനും നിന്നെ വിളിക്യാനിരിക്യൂവാര്ന്നു എനിക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം മിൻസ് അത് നെ കുറിച്ച് എന്ന് പറഞ്ഞേരാൻ അറിയാവോ ഉണ്ടാക്ക്ന്നത് ബിരിയാണിം ഔക്കെ അപ്പ ആഹ് നീ അത് പറയാ അപ്പ ഞാനതൊന്ന് ട്രൈ ചെയ്യാം
ആഹ് അപ്പം ഉഴുന്നു വട ണ്ടാക്ക്മ്പം നമ്മള് നമ്മടെ ആവശ്യത്തിന്ള്ള ഉഴുന്ന് നമ്മള് വെള്ളത്തിൽ കുതിർക്കാനിട്ടേക്കണം എന്നിട്ട് രാവിലെ ഇട്ത്തിടണം കുതിർക്കാനായ്ട്ട് കഴ്കീട്ട് രാവിലെ കുതിർക്കാനിടണം അന്നിട്ട് വൈകിട്ടാകുമ്പോൾ നമ്മളിത് അരച്ചിട്ക്കണം നല്ല രീതിയിൽ അരച്ചിട്ക്കണം അത് ഒരുപാട് വെള്ളൊന്നും ചേർക്കാതെ നല്ല കട്ടിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അരച്ച് വെച്ചിട്ട് അത് നമ്മള് രണ്ടൂന്ന് മണിക്കൂർ അത് ആം എന്താ വെച്ചേക്കണം അനക്കാതെ വെച്ചേക്കണം അത് കഴിയുമ്പോൾ നമ്മള് അല്ല ഫ്രിഡ്ജ് ക്കണ്ട നമ്മള് പൊറത്ത് വെച്ചാൽ മതി കേട്ടോ
പൊറത്ത് വച്ചാല് ഓക്കേ
അന്നിട്ട് നമ്മളിത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മള് അഹ് ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനത് ചേർക്കണം അന്നിട്ട് ആവശ്യത്തിനുള്ള ഉ ഉപ്പും ചേർക്കണം അന്നിട്ട് കറിവേപ്പില ഇതെല്ലാം ചേർത്തി ട്ട് നല്ല രീതിയിൽ എളക്കണം എളലക്കി വെച്ചിട്ട് നമ്മളൊരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് അടുപ്പിനകത്ത് ചൂടാക്കാം വെക്കണം അപ്പ ഈ എണ്ണ നല്ലതുപോലെ തിളയ്ക്കണം തിളച്ച് കഴിയമ്പം നമ്മൾ ഒന്നുങ്കിൽ നമ്മൾ കൈകൊണ്ട്ത് പരത്തി അങ്ങോട്ട് വെണ്ണൽ ഇടാൻ പറ്റോങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മള് എളുപ്പ വഴിക്ക് ഈ കുഴിയ്ള്ള ഒരു ആഹ് തവി എട് ട്ട് ആഹ് തവിക്കകതോട്ട് ഈ മാവെട്ത്ത് വെച്ച് നട്ക്ക് ഒരു ദ്വാര ഇട്ട്ട്ട് നമ്മൾ ഈ എണ്ണയിലോട്ട് വെക്കുബം അതിങ്ങനെ മുരിഞ്ഞ് ഉഴുന്നു വടയാവും നമ്മൾ കടേൽ ന്നൊക്കെ മേടിക്ക്ന്ന അതേ ടേസ്റ്റ് പക്ഷെ നമ്മള് സോറി കടേന്നൊക്കെ മേടിക്ക്ന്ന അതേ രുചി അപ്പം ഈ ഈ നമ്മള് കടേന്നൊക്കെ മേടിക്കുമ്പ നമുക്ക് അങ്ങ അറിയത്തില്ല അവരിത് എങ്ങനാ ഉണ്ടാക്ക ക്ക്ന്നന്നുള്ളത് ഉം അപ്പൊ നമ്മള് എന്താ കൂടുതലും ഈ ഭക്ഷണം നമുക്ക് ആഹാരം ഭക്ഷണ സാധനങ്ങൾ കൂടുതലും നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നുന്നതൂണ്ട് ഗുണം ചെയ്യുന്നതൂണ്ടല്ലോ ഇപ്പം നിങ്ങളെ ങ്ങനാ പുറത്തൊക്കെ പോയി ഭക്ഷണൊക്കെ കഴിക്കോ
ഭക്ഷണക്കെ എപ്പോഴും ഇല്ല എടക്കൊക്കെ പൊറത്തൊക്കെ പോയി കഴിക്കാറൊക്കെ ഒണ്ട് കാരണം ഇപ്പഴന്ന് പറയുമ്പം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും ഇല്ലല്ലോടാ അറിയാലോ ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഒള്ളത് കൊണ്ട് ആഹ് ഇപ്പൊ പരമാവധി ഞങ്ങൾ വീട്ടിൽ തന്നെ ഒണ്ടാക്കി കഴിക്കും
ആഹ് നമ്മളീ പുറത്തുള്ള ഭക്ഷണശാലയിലൊക്കെ ആണെങ്കിൽ ആഹ് അവരെ എങ്ങനെയാ പാചകം ചെയ്യുന്നത്